കേൾക്കാവോ ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്.
ആഹ്
പിന്നെന്താ സുഖം
ആണോ ആഹ് ഇവിടെ സുഖയിട്ടി രിക്കുന്നു മഴയുണ്ടോ?
മഴ ഇന്ന് കൊറച്ചു നേരം ഒന്ന് പാറ്റി അല്ലാതെ വലിയ ഇടി മയക്കെ കൊർച്ച് ഒരാഴ്ച മുന്നെ പെയ്തിട്ടുള്ളൂ.
ആഹ് ആഹ് ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ ഫുള്ള് മഴയായിരുന്നു ഉച്ച കഴിഞ്ക്കെ ഇന്നും രാവിലെ മുതലേ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ട് ചാറ് ചാറി നിക്ക്ന്നേ
ഏഹ് ഇടി മഴയൊക്കെണ്ടേയിനോ?
ഇന്ന് ഇടിയില്ല ചാർന്ന് ചെറീയ മഴ ഇങ്ങനെ നമ്മള് തുണിയൊക്കെ ഒക്കെ അങ്ങോട്ട് വിരിക്കുമ്പോ പെട്ടെന്ന് ചാറും പിന്നെ ആ അങ്ങനെ ഇടിയില്ല
അലക്കാനൊക്കെ എന്താ ചെയ്യല് പോ ഉണക്കാനൊക്കെ മെഷീനുണ്ടോ?
ആഹ് ഇത് വാഷിംമെഷീനിലിട്ട് തുണി കഴുകിയിട്ട് ഒരു പ ഒ മുക്കാലും ഉണങ്ങിയതാ ആ എന്നിട്ട് ട്ട് ഒന്ന് വിരിച്ചതായിരുന്നു ഇപ്പൊ പിന്നേ ഞാൻ കൊണ്ടൊന്ന് വിരിച്ചു. ആഹ് ആഹ് പിന്നെ?
പിന്ന പിൻ ആഹ് ഊണ് ഞാൻ കഴിച്ചു മക്കളെ ഉർത്തി മക്കൾക്ക് കൊടുക്കണെഞ്ഞി മക്കള് ഇവ്ടല്ലേനി മക്കള് വിരുന്ന് പോയതേനി അപ്പറത്തെ വീട്ടിലേനി.
ആഹ് ആഹ് ആഹ് ആഹ് മക്കളൊക്കെ സുഖായിട്ട് രിക്കുന്നോ? പഠിക്ന്ന പിള്ളോരാണോ പഠിക്കുന്ന കുട്ടികളാണോ?
ആഹ് ഒരു വലിയ മോന് രണ്ടാം ക്ലാസ്ൽ എത്തിയിട്ടുള്ളൂ ഇപ്രാവശ്യം രണ്ടാം ക്ലാസ്ക്ക്
രണ്ടിലോട്ട് കേറിയതേ ഉള്ളോ?
അഹ് ആഹ് ആഹ് ചെർത് ഒന്നര വയസ്സായിറ്റൊള്ളൂ
ഒള്ളൂ കുഞ്ഞാ ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെയിരിക്കും കൃഷിയൊക്കെ കൊറവാ പിന്നെ മാവും പ്ലാവ് ആഹ് ഒന്നെങ്കി പേരക്ക ആഹ് അങ്ങനെയൊക്കെ ഉള്ള സാനെ ണ്ട് മാങ്ങായൊക്കെയുണ്ട് പിലാവിന്റകത്ത് ചക്ക ഒത്തിരിയുണ്ട് പിന്നെ റബ്ബറ് ഒക്കെയാരുന്നു ആഹ് വെരിക്കയും ഒണ്ട് കൂഴയും ഒണ്ട് ആഹ് അതൊണ്ട്
ഇത്തവണ ആയില്ലേ?
ഏതാരുന്നു-
പയഞ്ചക്ക
ഇല്ല ഇല്ല അതൊന്നും ഇല്ല ഇല്ല ആഹ് ഇല്ല കൂഴ ചക്ക ആഹ് അതും ഒണ്ട് അതും ഒണ്ട് ഒരെണ്ണം അതാ ആഹ് ഇങ്ങനെ ബുള്ബുളാന്നിരിക്കുന്നേ ഓഹ് അത് പാടാ. അഹ് കഴിച്ചു തൊണ്ടയ്ക്കെങ്ങാനും കുരുങ്ങിയെങ്കി-
മുണ്ങ്ങാൻ കയിയില്ല. അയ്നോട് എന്തേലും ച ക്ക വരട്ടിപോലെ അങ്ങനെ വരട്ടിതൊക്കെ ണ്ടാക്കാ പുതിയൊക്കെ-
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് ആഹ്
പിന്നെ എന്തള്ള് മാവ് ബഡ്ഡെയ്ത മരങ്ങളാള്ളത് മാവൊക്കെ
അഹ് ബിരിയാണിയൊക്കെ വെക്കുവോ
ഓഹ് ബിരിയാണിണ്ടാക്കും മന്തിണ്ടാക്കും
ആണോ ആഹ് ഈ ബി മ മന്തി ഉണ്ടാക്കുന്നെ എങ്ങനാ
മന്തീ മന്തിന്റെ മസാല വാങ്ങീട്ടേ ബസ്മതി റൈസ് ഇല്ലേ
ആഹ് ബസ്മതി റൈസ് വേടിച്ചിട്ട്
ആഹ് അതാദ്യം ഒന്ന് നല്ല കു ഒരു കുടുക്ക നറച്ച് വെള്ളം വെച്ച്ട്ട് ആദ്യം രണ്ട് മണിക്കൂറ് ആ റൈസ് ഞമ്മള് കുതിർത്താം വെക്കും പിന്നെ കുടുക്കേ ബസ്മതി റൈസ് ആഹ് ആഹ് പിന്നെ വെള്ളം വെച്ച്ട്ട് ആദ്യക്ക് ഈ റൈസ് ഞമ്മൾട്ട് കൊറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ഒര് രണ്ട് ഏലക്ക ഗ്രാ മ്പു കൊറച്ച് കുരുമുളക് മണിമണി കുരുമുളകിന്റെ മണികള് പിന്നെ ബേ ലീഫ് അതൊക്കെ ഇട്ട്ട്ട് നല്ലോണം ഒന്ന് വേവിക്കും ഉപ്പൂടണം
ആഹ്
അന്ന് വേവിച്ചിട്ട് പിന്നെ കുറെ ഒരു മിനിമം പാകായിട്ടുള്ള വേവാവുമ്പോ ഞമ്മള് ഊറ്റ
വാർക്ക അഹ് കയിഞ്ഞിട്ട് പിന്നെ യമ്മള് കൊറ ച്ച് ഒരു വല്യ ച ചട്ടീല് യമ്മള് കൊറച്ച് സവാള പിന്നെ കുനുകുനാ അരിയണം. കൊറച്ച് തക്കാളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മന്തിന്റെ മാഗി കട്ടാർഞ്ഞൊരു ക്യൂബില്ലേ മാഗി ക്യൂബ് ആഹ് അതും പിന്നെ കൊറച്ച് മന്തി മസാല ഇടും
ആഹ് ആഹ് മന്തി മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇല്ലിയോ
അതെ ഐക്ക്‌ ആഹ് അഹ് കിട്ടും ക്യാപ്സിക്കും പിന്നെ ചിക്കനും ഇട്ടിട്ട് ഒന്ന് അമർ മൂടി വെച്ച് കുറച്ചൊന്ന് വേവിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മള് വെന്തേന ശേഷം അമ്മള് റൈസ് അയിക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കാ ചിക്കന് കുറച്ച് കൂടി ടേസ്റ്റ് വേണെന്നുണ്ടെങ്കി അമ്മള് കുറച്ച് മസാലയിലിട്ട് പൊരിച്ചാല് ചിക്കന് വേറൊരു ടേസ്റ്റ മറ്റേത് പിഴ്ങ്ങിയ മാതിരിണ്ടാവും ഉം പിന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ ആയി ക്ക് ഫുൾസ് ഫുൾച്ചിക്കൻ വാങ്ങിയിട്ട് ശവായണ്ടാക്കലാ ഇവടെ മെഷീൻ ഓവന്ണ്ട് അപ്പ അങ്ങനെ അയിലിട്ട് കറക്കും ഉം
അപ്പ അതിനാത്ത് എത്ര മിനിറ്റ് അന്നേരം ഞങ്ങക്കു ഇവിടെ ഓവൻ ഉണ്ട് പക്ഷെ അതിനെത്ര നേരം ചെയ്യണോന്നൊന്നും അർ
അത് ഫുൾ സെക്കൻഡ് ഫോ ട്ടി ഇന്നലെ ആ മാക്സിമം അയിലത്രേയുള്ള അത്രയും വെക്കല് ഇവിടത്രയും ഫോർട്ടി ഫൈവ് ആവുന്നുണ്ട് പലേ മെഷീനിലും പലകം ഹീറ്റാണല്ലോ ആഹ് ആഹ്
അന്നേരം കറണ്ട് ചാർജൊത്തിരി ആവുവോ ഇതൊക്കെയിങ്ങനെ വെക്കുമ്പം
അന്നൊക്കെ ഞാൻ അന്ന് അയിനാത്രൊന്ന് വരൂല്ലാ നമ്മള് വ ഓരോ മ മാസത്തില് ഒന്നോ രണ്ടോ ക്കുവാണെന്നുണ്ടെങ്കിലൊന്നും വല്ലാ ഒന്നും കറണ്ട് ബില്ല് വരില്ലാ പിന്നെ എപ്പോളും യൂസ് ചെയ്യുമ്പളക്കെ നല്ല ബില്ല് വരും
ആഹ് ആഹ് ആഹ്
ഉം അയിനൊന്ന് വലിയ കരണ്ടില്ലട്ടോ ഓവനലൊന്നും ഞാൻ വല്ലാ യൂസ് ചെയ്യല്ൺ ഉം നമ്മൾ ഈ ഫാനും അതിനും അത്രൊന്നും ട്ടോലീ ഇതിനൊന്നും മെഷീനൊന്നും ആഹ് നിങ്ങള് കേക്കൊക്കെ ഉണ്ടാ ക്കാണ്ടോവല്
ആഹ് കേക്ക് ഓവനില് അങ്ങനെ വലുതായിട്ടൊന്നും ഒന്നും ഒണ്ടാക്കത്തില്ല അങ്ങനെ ഇരുന്നിരുന്ന് തന്നെ ആഹ് ഓവൻ അങ്ങ് നാശവായി പോയി ഏഹ് ആഹ് ഇങ്ങനെ ഈ ഉപയോഗിക്കാതിരുന്നേ ആഹ് ഉപയോഗിക്കാതെ പിന്നെ കൂടുതൽ ബിരിയാണി ഉണ്ടാക്കും അഹ് കട്ട്ലേയ്റ്റ് ഉണ്ടാക്കും ആന്നെങ്കി ഞാ ബിരിയാണി ഉണ്ടാക്കും കട്ട്ലേയ്റ്റ് ഉണ്ടാക്കും
ഇങ്ങളെന്ത് ചിക്കനും ബീഫും ഒക്കെ ണ്ടാക്കോ
ചിക്കനും ബീഫും ഒക്കെ ഒണ്ടാക്കും അതിപ്പോ ഞങ്ങള് ഒണ്ടാക്കുന്ന ദം ദം ബിരിയാണിയൊ ഉണ്ടല്ലോ ആങ്ങനെയാ ഒണ്ടാക്കുന്നെ ആഹ് അതാദ്യമേ ഞങ്ങള് ചിക്കന് മഞ്ഞപ്പൊടിയും കുരുമൊളക് പൊടി മഞ്ഞപ്പൊടിയും കുരുമൊളക് പൊടിയും ആഹ് കൂടെ ചേർത്ത് ആദ്യമേ വറക്കും ഏഹ് വറുത്തിട്ട് ഏഹ് വ ആഹ് വറുത്തിട്ട് ഉരുളിയിലിട്ട് വറക്കും വറുത്തിട്ട് ഒരു ഒര് ഒരണ്ട് മൂന്ന് വീ ഒന്നും അധികം അങ്ങ് മൂക്കത്തിലാ ചെറിയ മൂപ്പോടെ വറക്കും അന്നിട്ട് വേറൊരു ഉരുളി വെച്ച് സവോള ങ് നന്നായിട്ട് ട്ട് ഏ ആ എണ്ണക്കാത്തിട്ട് മൂപ്പിക്കും മൂപ്പിക്കുമ്പാ അ അതിനകത്തോട്ട് നെയ് ഇഞ്ചി ഏഹ് പേസ്റ്റാ ക്കും വെളുത്തുള്ളി പേസ്റ്റാക്കും പച്ചമൊളക് പേസ്റ്റ് ആക്കും ആ ദാമ് ഏ ഇഞ്ചി പച്ചമൊളക് വെളുത്തുള്ളി ഇത് മൂന്നും പേസ്റ്റ് ആക്കി തക് അ തക്കാളി അരിയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ഏതാ ഈ ഉള്ളിക്കാത്തോട്ട് ഇ ട്ട് അതും വഴറ്റും വഴറ്റിയിട്ട് ഈ എറച്ചി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആഹ് എറച്ചിയും കൂടെ ഇത് മൂ ത്ത് കഴിയുമ്പോ ഇതിനാത്തിട്ട് ആഹ്
എറച്ചി നിങ്ങള് വേ പിന്നെ ഇതാക്കുന്നില്ല പൊരിച്ചിട്ടൊന്ന് കു ചിക്കനാണെങ്കില്
ക്കും പൊരിക്കും മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് പൊരിക്കും പൊരിച്ചിട്ട് ഈ സവോളക്കാത്തോട്ട് ഇടും ആഹ് സവോളക്കാത്തോട്ടിട്ട് ഓ ഒന്ന് ഒന്ന് വഴ ഒന്ന് ചെറിയ തീയില് കെടന്ന് വേവും വെന്ത് വാങ്ങാ ആവുമ്പോ ഇച്ചിരേ ഏഹ് തൈര് ഉപയോഗിക്കും തൈര് ആഹ് ശകലം തൈരും ആഹ് മല്ലി മല്ലിച്ചെപ്പ് ആഹ് മല്ലിച്ചെ പ്പു ഇടും ഇട്ട് അ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെന്ത ആഹ് ബിവെന്ത് ബിരിയാണി ചോറ് വെന്തിരിക്കുവല്ലേ അന്നിട്ട് നമ്മളൊരു അഹ് ഓ അല്ല ഞങ്ങള് ഊറ്റുവാ ചെയ്യുന്നേ ഊറ്റിയിട്ട് പിന്നെ നമ്മളൊരു ചരുവ എടുത്തിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ ഇച്ചി നെയ്യ് ഒഴിച്ചിട്ട് ഈ ഇറച്ചി അതിനകത്തോട്ട് കോരിയിടും എന്നിട്ട് ബിരിയാണി ചോറ് കോരിടും പിന്നെ ചോരിടും ബിരിയാണി ചോറ് കോരിയിടും അതിനന് മേളിൽ പിന്നെ ആ ലെയർ ലേർ ആയിട്ടി മേള് ചോറ് മാത്രം ഇട്ടിട്ട് അതിന്റെ മേളില് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആ സവോള ഇതെല്ലാം നെയക്കകത്ത് വരറ്റിയിടും ആ പിന്നെ മല്ലിലൊക്കെ ഇടും. ഹ് എന്നിട്ട് അടച്ച് വെച്ചിട്ട് സൈഡിലെല്ലാം മൈ ദ ഒട്ടികും. ആഹ ആ ആഹ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ പെരുന്നാൾൊക്കെ വരുമ്പോ ഞങ്ങ അങ്ങനെയാ ചെയ്യുന്ന മൈതായി വച്ച് മേളില് വലിയൊരു ഭാരവും വെച്ച് കനലും വെക്കും ആ കലലും വെക്കും അങ്ങനെ ആ അങ്ങനെ അത് ഒരു മണിക്കൂർ അതിനകാതിരിക്കുമ്പോഴത്തേന് ആ അതിനകത്ത് പിന്നെ റോ ആ ആ ലാഡും നാരങ്ങാച്ചാറും പപ്പടവും കാച്ചും ആഹ് പിള്ളേരുടെ കൂട്ടുകാരൊക്കെ കാനും. ആഹ ആആആ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ വരുമ്പോ എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കും അത് മിക്കപ്പോഴും ആ
വൈനൊക്കെ ഉണ്ടാക്കലുണ്ടങ്ങള് വൈന്
ആ വൈനും ഉണ്ടാക്കും വൈന് ഈ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആ നമ്മ ഇത് വന്നപ്പോ പെരന്ന ക്രിസ്മസ് വന്നപ്പോഴൊ
ആ ക്രിസ്മസിനൊക്കെ വൈന് നൊക്കെ സ്പെഷ്യലായി അയിന് പെട്ടന്ന് ഉണ്ടാക്കാൻ കഴയില്ലല്ലോ അത് കുറെേ നേരം ദിവസം മുന്നേ ഉണ്ടാക്കി
ദസം ഉണ്ടാക്കുന്നതും ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതും ഉണ്ട് പെട്ടെന്ന് കിഞ്ഞാ ഒരു ഏഴ് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കാവുന്നതും ഉണ്ട് അമ്മയ്ക്കാ നന്നായിട്ട് അറിയാവുന്ന അത് അത് ആ ഉണ്ട് രസം ഉണ്ടാവും രസം ഉണ്ടാവും നല്ല രസവാ നല്ലല്ലേ നല്ലല്ലേ നരിയോട് ഉള്ള വൈനുംണ്ട് ആഹ് ആ മുന്തിരി കഴുകി വൃത്തിയാക്കി. പഞ്ചസാരയും ആ ചേർത്ത് ആ അടച്ചു കെട്ടി അഏതാണ്ട് ഈസ്റ്റും ഗോതമ്പും ആഹ പുഴുങ്ങിയേതാണ്ട് വെക്കും. പുഴുങ്ങി അമ്മയാ അന്നത് വെച്ചത് അടച്ച് കെട്ടി ഭരണിക്കകത്ത് വെക്കും. വച്ച ഏഴോ പതിനാലോ ഭരണി അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഏതെങ്കിലും. അധികം ആൾക്കാർ കേയറാത്ത മുറിക്കാത്ത കയറ്റി കട്ടിനടിയിലോട്ടോ വല്ലാം നീക്കി ങ്ങ് വെക്കും ആ എന്നിട്ട് പിന്നെ അമ്മമ്മ അത്ര അമ്മ മാത്രം ചെന്ന് അത് തുറന്ന് ഇളക്കി കൊടുക്കും ഇടക്കിടയ്ക്ക് ഒന്നടവിട്ട ദിവസം ആഹ് ഇന്ന് തുറന്നാ നാളെ തുറക്കണ്ട. ആഹ് ഇടക്കിറ ഇളക്കി കൊടുക്കും കൊടുത്തിട്ട് പത്ത് ഓക്കെ ആവുമ്പം ആഹ് അത് എടുക്കേണ്ട സമയമാവുമ്പം അത് നമ്മൾ ഊറ്റിയെടുക്കും.
ആ ആഹ് നമ്മൾ ഈ കൊറേ വർഷം സ്റ്റോർ ചെയ്ത് വെക്കല്ലോ അപ്പൊ ഈ വൈനത്തെ ചണ്ടി ഒഴിവാക്കി അരച്ചിട്ടാണോ സ്റ്റോർ ചെയ്തെടുത്ത വെക്കൽ
ആഹ് അത് ഇനി ആൻ തോന്നു അല്ലെങ്കിൽ പിന്നെ പുഴു പിടിച്ച് പോത്തില്ലയോ ഒത്തിരിയാവും ഇതെനിക്ക് തോന്നും അല്ലാതെ തന്നെ എല്ലാം വൃത്തിയാക്കി സ്റ്റോർ ചെയ്ത് വെക്കും.
ആഹ് ആ നമ്മളെ ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അങ്ങനെ ഒരു
ഇല്ല പിന്നെന്ന് പറയുന്നത് അല്ലാത്ത അപ്പ അതിൽ കിണ്ണഴ പാത്രത്തിൽ പുഴുങ്ങുന്നൊര അപ്പം കഷ്ണം ഹാപ്പം ഉണ്ടാക്കും.
ആ പെസാപ്പ് അങ്ങനൊക്കെ കണ്ട അതി ഒരു കുരുഷിൻ തൊക്കെ വെച്ചിട്ട്
ആഹ് അതൊക്കെ വെച്ചു പ അത് അത്ണ്ടാക്കും പിന്നെ ക്ക് ബിരിയാണി ഉണ്ടാക്കും കട്ലൈറ്റ് ഉണ്ടാക്കും മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഇത്രയും സാധന പിന്നെ പാലപ്പോ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും തേങ്ങാ പാല് ഒഴിച്ച് അണ്ടിപ്പരിപ്പൊ രച്ചൊഴിച്ചുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കും മിക്കപ്പോഴും അത് ഇവിടെ ആരെലും നമ്മള് ഗെസ്റ്റ് വന്നാല് ആ ചിക്ക ആ ചിക്ക സ്റ്റൂ ഉണ്ടാകും ക്കും
ഉം ഉം
ആഹ് അങ്ങനെ പിന്നെ ആ എന്നാ ശരി ശെരി എന്നാ വിളിക്കാം കേട്ടോ
ആ ഓക്കെ